ഹലോ.
ആഹ് എന്തൊണ്ട് വിശേഷങ്ങള്.
സുഖാണ്. അടെ.
ഓഹ് മഴെ. ഓഹ് സുഖാണ്. പക്ഷെ അങ്ങ് മഴ.
ആഹ് രാവിൽത്തന്നെ മഴയാണോ?
രാവിലെ തന്നെ മഴ
ആഹ്.
ഭയങ്കര മഴയേന്ന് പറഞ്ഞാ രാത്രി ചായൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാവില. അത്രയും ഒരു തുള്ളി തൊരാതെ മഴയായിരുന്നു.
ഓഹ്.
ഉം നിങ്ങൾക്ക് മഴയത്ത് ബുദ്ധിമുട്ടുള്ള ഏരിയാണൊ. മഴ പെയ്താ എന്തെലും പ്രശ്ന ഇണ്ടോ.
ആഹ് വീട് ഒരു പുഴയുടെ സൈഡിലാണ്. ഞാനിപ്പോ നിക്ക്ണത്. അവിടെ അല്ലാ. കേരളത്തിനു പൊറത്താണ്.
ഓഹ് വെള്ളം കേറും അന്നേരം ലെ ഭയങ്കര മഴ പെയ്താ. ഉം ഇന്നട്ട് നിങ്ങൾ അങ്ങനെ മാറിപ്പോവോ?
ആഹ് ഫസ്റ്റ് ഒരു വെള്ളപൊക്കൊക്കെ ഇണ്ടായില്ലെ. രണ്ടായിരത്തി പതിനെട്ടിലേ. അ. ടൈമില് ആദ്യം അവിടുന്ന് മറ്റെ ക്യാമ്പിലോട്ട് മാറ്റി. പിന്നെ ഞങ്ങളൊരു റിലേറ്റീവിന്റെ വീടുണ്ട്. അവിടെ അങ്ങനെ പ്രശ്നം ഇല്ലാത്ത ഭാഗാണ് അപ്പൊ അ. ട്ടു. പിന്നെ അവിട്ന്ന് അങ്ങോട്ട് മാറി. പിന്നെ വള്ളം വര്ന്ന ആ ടൈമിലൊക്കെ അങ്ങോട്ടാ പോവ.
ആണെല്ലേ. അതൊരു വെഷമാമാണല്ലോമ്മ നമ്മുക്ക് കൊഴപ്പുല്ല. ഇന്നാ ഈ മലമ്പ്രദേശാണ്. കുന്നപുറം എന്നൊക്കെ പറയ്വല്ലേ. ആഹ് അങ്ങനെ. ഇന്നട്ട് പിന്നെ ഗ്രാമപ്രദേശാണ്.
ആഹ്. ഇത് വീ വീടിന് നേരെ ബേക്ക്ലേ പൊഴേണെ.
ആഹ് അതാണ് ബുദ്ധിമുട്ട്. ഞങ്ങക്ക് പിന്നെ ഒണക്കാകുമ്പോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്ള്ള. ഭാഗവാ. ഏഹ് കുന്നുംപുറം ആയോണ്ടെ കിണറ്റിലൊക്കെ വെള്ളം അങ്ങങ് വറ്റും.
ആഹ്.
കെണറ്റിലൊക്കെ വെള്ളം വറ്റിയിട്ട് പിന്നെ. ഈ പൈപ്പ് കണ്ടക്ഷനുണ്ട്. അപ്പൊ ഈ ഒണക്കാകുമ്പോം പൈപ്പിലും വെള്ളം കാണത്തില്ല. എല്ലാരും എടുക്ക്വല്ലേ. ഉംഹ അന്നേരം അങ്ങനെ. പിന്നെ നമ്മള് പൈസ കൊടുത്തൊക്കെ വേടിക്കും. പിന്നെ അല്ലാതെ ഈ പഞ്ചായത്തുകാര്. പഞ്ച. ഉംഹ് ഓണക്കാവുമ്പം പഞ്ചായത്തീന്നൊരു പദ്ധതി ഉണ്ടല്ലെ വെള്ളം കൊടുക്കുന്നെ ഉം അങ്ങനെയൊക്കെ കൊണ്ടു വരും.
ആഹ്.
അങ്ങനെയൊക്കെയാണ് ഒണക്കാവുമ്പം കഴിയുന്നെ. ഇന്നെട്ട് നമ്മടെ കെണ. റ്റ് വെള്ള ഒണ്ട്. എന്നാലും നമ്മുടെ ആവശ്യത്തിന് നടന്ന്പോകും അത്രേ ഒള്ളു ഒണക്ക. ക്കാവുമ്പം പിന്നെ വെള്ളത്തിന്റെ ഉപയോഗവും കൂടു അല്ലേ.
ആഹ് മോട്ട അടിക്കാൻള്ള വെള്ളം കിട്ടില്ലെ അതെ.
ആഹ് അന്നേരം മോട്ടർ അടിക്ക മോട്ട്ർ കേറത്തില്ല. പിന്നെ കോരിയൊക്കെ എടുക്കും. പിന്നെ ഒട്ടും അങ്ങ് ഇല്ല. അതാവുമ്പം പിന്നെ പൈസ കൊടുത്തൊക്കെ വേടിക്കും. അതെ. ആഹ് അതേ ഉള്ളൊരു ബുദ്ധിമുട്ട്.
ഉം
ഉം നല്ലത. നല്ല പിന്നെ കൃഷിയൊക്ക്യേയാണ് നമ്മുക്ക്. കൃഷിയേള്.
എന്തിന്റെ കൃഷി ഒക്കെ
വാഴ, തെങ്ങൊക്കെ ഒണ്ട് തെങ്ങ് തോട്ട ഒക്കെ ഉണ്ട്.
ആഹ് ആഹ്
ഉം വഴയുണ്ട് തെങ്ങിന്റെ എടേല് വാഴ, ചീനിക്കം ഉം മ ചീനിക്കം ഇന്ത കപ്പ ആഹ് കപ്പെ ഒക്കെ ഇണ്ട്. അങ്ങനെയൊക്കെ ഇണ്ട്. പിന്നെ അല്ലാതെ റംപൂട്ടാനൊക്കെ ഉണ്ട് ഇപ്പം.
ആഹ് ഇപ്പൊ ഉണ്ടാവ്ണ ടൈമെന്നെ.
ആഹ് ഇപ്പ ഉണ്ടാവുന്ന ടൈമാ. പഴുത്തില്ല നെറയും കാ പിടിച്ചു കെടക്കുന്നു. പക്ഷേ ഈ വർഷം അങ്ങ് ചൂട് കൂടുതലായിട്ടെന്നെ അറച്ചു ഒരുപാട് അങ്ങ് കൊഴിഞ്ഞു പോയി.
ഓഹ്
ഉം നമുക്ക് അന്നേരം വെള്ളം ഒഴിക്കാനുള്ള ഇതും ഇല്ലല്ലേ. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളെല്ലേ ഇള്ളേ
ആഹ്
പിന്നെ നമ്മള് തുണി കഴുന്ന വെള്ളമൊക്കെ ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ട് അവസാനം ഒക്കെ കഴുകുന്ന വെള്ളം അങ്ങനെയൊക്കെ പത്രം കഴുകുന്ന വെള്ളവും അങ്ങനെയൊക്കെ കൊണ്ട് ഒഴിക്കായിരുന്നു.
ആഹ് സോപ്പും അല്ലാത്തലെ.
സോപ്പ് ഇല്ലാത്ത വെള്ളം. ആദ്യത്തെ വെള്ളം ഒഴിക്കത്തില്ല. അത് കേടാന്ന് പറയും. ഉം. ഉം അന്നലെ അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം പിന്നെ നിറയ പൂത്തിങ്ങനെ പൂത്തല്ല വെളയാറൊക്കെ ആയി. പക്ഷെ എല്ലാരുടെ സീസൺ കഴിഞ്ഞ്. നമ്മുടെ നാട്ടിലൊക്കെ. ഉള്ളതെടുത്തെല്ലാം. പഴുത്ത് തൊടങ്ങി.
ഉം ചക്കൊക്കെ ഉണ്ടൊ.
ഓ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട്.
ആഹ്
ചക്കയൊക്കെ ഇഷ്ട്ടം പോലെ ഉണ്ട്. കൊറെയൊക്കെ. ആർക്കും വേണ്ട ഇപ്പം. ആദ്യാെക്കെ ഈ വേനൽക്കാൽത്തൊക്കെ ചക്ക പിടിക്കുമ്പോ എല്ലാർക്കും കൊടുത്താ ഇഷ്ടവായിരുന്നു. നമു മഴക്കള താ ഇല്ല പിന്നെ എല്ലായിടും അങ്ങ് ചക്ക ആവത്തില്ലെ.
ആഹ്
അന്നെരം പിന്നെ ആർക്കും വേണ്ട.
ആഹ്
റ്റുല്ലെ. ചക്ക നമ്മുക്കങ്ങനെ. എല്ലാ എല്ലാ പ്രാവശ്യവും കായ്ക്കുന്ന ഒരു പ്ലാവുണ്ട്. എപ്പോഴും അതി ചക്ക കാണും.
ആഹ് ആഹ്
ഉം ഒട്ട്മാ ഒട്ടു പ്ലാവ് അങ്ങനെയൊന്നും അല്ല. സാധാരണ നാടൻ പ്ലാവ. പണ്ടേ ഒള്ളതാണ്. അതും ആഹ് ഒരുവിതമുള്ള എല്ലാ ടൈമിലും നമുക്ക് ചക്ക കാണും. സാധാരണ നമക്ക്. ചിങ്ങമാസം ഒക്കെ ആയിക്കഴിഞ്ഞ അതി പുതിയ ചൊള പുതിയ ചക്ക പിടിക്കാൻ തൊടങ്ങും.
ഉം
ആഹ് കർക്കിടകത്തിന് ഇപ്പം ആദ്യത്തെതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പുതിയ കള പൊട്ടി. പിടിച്ചു തൊടങ്ങി ഇപ്പോ. അതൊരു ചിങ്ങമാസം കന്നിമാസം ആവുമ്പഴ് ത്തേന് ആയി വരും. ആഹ് സമയ ത്തു എല്ലാർക്കും ഇഷ്ടവായി. എന്നിട്ട് എങ്ങും ചക്കയിടെല്ല കളയുന്നേന് മുമ്പെല്ലാരും വന്ന് ചോദിക്കും.
ഉം
നമുക്ക് വേണം ന നമക്ക് തരുവോ തര്വാന്ന്.
ഉം ചക്കോണ്ടെന്തേലും സ്പെഷ്യലൊക്കെ ഇണ്ടാക്കല്ണ്ടോ?
നമ്മള് ചക്ക അടയുണ്ടാക്കും. പിന്നെ ചക്ക് പഴുത്ത വരിക്കച്ചക്ക വെച്ച് ചക്ക പുഴുക്കൊണ്ടാക്കും.
ആഹ്
പിന്നെ പിന്ന അല്ലാതേ ചക്കയിങ്ങനെ വരട്ടിയെക്ക വെക്ക്വല്ലേ പക്ഷെ ഞാനത് ചെയ്തട്ടില്ല. അങ്ങനെ ആഹ് അത് ശർക്കരയും നല്ല പഴുത്ത വരിക്കച്ചക്കയെടുത്തിട്ട് ഈ ഉരുളിക്കാത്തിടണം. ഈ ചെവിട് കട്ടിയുള്ള പാത്രത്തീ
ആഹ് ആഹ്
ആഹ് അതിനകത്തിട്ടട്ട് ശർക്കരയും ഇതും കൂടിട്ട് നല്ല എളക്കിയെളക്കി യെളക്കിയെളക്കി ചക്കേട വെള്ളവങ്ങ് പറ്റിക്കും.
ആഹ്
ആഹ് അന്ന്ട്ട് വേണവെങ്കി കൊറച്ച് നെയ്യും ഏലയ്ക്കാപ്പൊടിയും കൂടെ ഇടും. അത് നല്ലോലെ വഴ റ്റിയങ്ങെടുത്ത് വെച്ചിരുന്നാ നല്ലാ വെള്ളം പറ്റിയങ്ങ് നല്ലോലാ ആഹ് ശർക്കരേട വെള്ളവും ചക്ക് ക്കേട വെള്ളോക്ക പറ്റിയങ്ങിരുന്ന് നമെത്ര നാള് വേണേലും ഇരിക്ക ഇരിക്കും.
ആഹ്
എന്നിട്ട് നമ്മക്കീ ചക്കയില്ലാത്ത ആഹ് സ്റ്റോറെയ്യാം ചക്കയില്ലാത്ത സമയത്ത് ചക്കയടയൊക്കെയൊണ്ടാക്കാ.
ആഹ്
ആഹ് പി ആഹ് അപ്പൊ ആഹ് അങ്ങനാ ചെയ്യും ഞാനത് ചെയ്തിട്ടെന്റെ വീട്ട് ട്ടിലമ്മയൊക്കെ ഇങ്ങനാ ചെയ്ത് നമ്മക്ക് തരും എന്റെ വീട്ടില് നിന്ന് അമ്മയൊക്കെ നമുക്ക് ചക്ക ഇല്ലാ ത്ത സമയങ്ങള് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണമെന്നില്ല
ആഹ് പൊറത്ത് വെച്ചാതിയല്ലേ
ആഹ് പൊറത്ത് വെച്ചാതി എന്നു വെച്ചാ അതിനാത്തെ വെള്ളം വറ്റ് വെള്ളം നേ ഒണ്ടെങ്കി ആഹ് കേട് വരും ഉം ആണ് അതും പിന്നാ കരിഞ്ഞു പോകാതിരിക്കാന് ഈ കൊറച്ച് ചെവിട് കട്ടിയുള്ള ഈ ഓട്ടുരുളിയൊക്കെയൊണ്ടെങ്കി ഏറ്റവും നല്ലേതാ
ആഹ് ആഹ്
ഉം അങ്ങനെയൊക്കെ ചെയ്യും
ആഹ് ഇങ്ങള് എന്തൊക്കെ ഇണ്ടാക്കാറ്
എന്താടാ
നിങ്ങളെന്തൊക്കേ ഇണ്ടാക്കാറ് ചക്കോണ്ട്
ഉം ചക്കോണ്ട് ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ ചക്ക എരിശ്ശേരി വെക്കും
ആഹ്
ചക്ക ചിപ്സൊണ്ടാക്കും ചിപ്സൊക്കെ ഒണ്ടാക്കി സ്റ്റോറ് ചെയ് ച്ചിട്ടുണ്ട് ആഹ് ചിപ്സ് ആഹ് ഉണ്ട് പക്ഷേ അഅ് അ് സ്റ്റോറെയ്ത് വെച്ചേക്കുവാ അത് കണ്ട് കഴിഞ്ഞാ വീട്ടിലുള്ളവര് അങ്ങ് തിന്ന് തീർക്കും
ആഹ്
അതൊന്നും ഇരിക്കത്തില്ല ഹ് കാരണം അത് ഞാൻ മാറ്റി ആഹ് അങ്ങനത്തെ ടേസ്റ്റാ ആഹ് നമ്മള് ആരേലും ഗസ്റ്റൊക്കെ വന്നാലും എടുക്കാനൊക്കെ വെച്ചേക്കും അപ്പവര് ചോദിക്കും ഉം പിന്നെ ഒണ്ടാക്കിയതാണോ വീട്ടീ വേടി ആഹ് വീട്ടീയൊണ്ടാക്കിയതാന്നോ അതോ കടേന്ന് വേടിച്ചെയാന്നോന്നൊക്കെ ചോയിക്കും.
ആഹ്
ഉം പക്ഷെ അയിന്റൊരു കറക്റ്റ് മൂപ്പുണ്ട് ആ മൂപ്പിന് ആഹ് മൂത്ത് കറക്റ്റ് കോര് ഇരുന്ന ഇരുന്നോളും പക്ഷെ ഒരു മൂപ്പ് കൊറഞ്ഞു പോയാ അങ്ങ് തണുത്തുപോവും ആഹ് കൊഴഞ്ഞ് അത് നമുക്കറിയാം ഇത് ഇന്ന പ്ലാവിലെ ചക്ക വറക്കാൻ നല്ലതാ അങ്ങനെ അറിയ അങ്ങനെ അതിലെന്നെ എടുത്ത് വറത്ത് വെക്കും നല്ല ക്രിപ്സിയായിട്ട് ഇരിക്കും ഉം ഉം പിന്നെ നിങ്ങളെന്തൊണ്ടാക്കും ചക്ക വെച്ചൊക്കെ
ഞങ്ങള് ചക്കകൊണ്ട് പ്രത്യേകിച്ചങ്ങനെ ചക്ക അട ഇണ്ടാക്കാറുണ്ട് എക്കങ്ങനെ ഉണ്ടാക്കാനറില്ല വീട്ടില് ഉമ്മക്കെ ഉണ്ടാക്കാരുന്നു
ചക്കേട ഇത തേങ്ങേക്കെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് ചക്കേട ഉണ്ടാക്കുന്നേ
ആഹ് ആഹ്
ആഹ് ആഹ് അത് നമ്മളു ഉണ്ടാക്കും
ആഹ്
ഇപ്പൊപിന്നെ ചക്കക്ക് ടേസ്റ്റ് പോയെട വെള്ളം കേറീട്ടെ മഴപെയ്തെപിന്നെ കൊള്ളത്തില്ല നമുക്ക് പിന്നെ മാങ്ങയുണ്ടായിരുന്നു ഈ വർഷം ഇഷ്ടം പോലെ
ആഹ് മാങ്ങ ഒണക്കി അച്ചാറൊക്കെ ഉണ്ടാക്കലിണ്ടോ
ച്ചിട്ടൊണ്ട് കഴിഞ്ഞ വർഷം ഒണക്കിയതും ഇരുപ്പൊണ്ട് ഇപ്പഴും ആഹ് പിന്നെ നമ്മടെ ഈ ചെറിയ മീനൊക്കെ കിട്ടുമ്പഴേ
ആഹ്
ചെറിയ മീനൊക്കെ കിട്ടമ്പം അതിട്ട് നെത്തോലി മത്തി അതൊക്കെ ഇട്ട് ഒണക്കമാങ്ങേം ആഹ് കറിവെക്കും തേ തേങ്ങയൊക്കെ അരച്ച്
ആഹ് ആഹ് അതെങ്ങനെ
ഉം സാധാരണ തേങ്ങ അരച്ച മീൻകറി വെക്കാന്നറഞ്ഞ തേങ്ങയും മുളപൊടിം അന്നേരം മല്ലിപ്പൊടി ഇടത്തില്ല ഈ മാങ്ങ ഇടമ്പം
ആഹ് ആഹ്
ഉള്ളീം കറിവേപ്പിലേം എല്ലാം കൂടെ മിക്സിയില് അരച്ചിട്ട് മാങ്ങേം നല്ലോലെ കഴുകി അതിന്റെ കൊറച്ച് ഉപ്പൊക്കെ കളഞ്ഞിട്ട് ന നെത്തോലി എല്ലാം കൂടിട്ട് ഒന്നിച്ചിട്ട് വേവിക്കും വേവിച്ച് പറ്റി വരുമ്പം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പുളീടെ ആവശ്യവില്ല പുളീടെ ആവശ്യവില്ല പിന്നെ ഉപ്പും നോ ക്കീടിടണം നമ്മള് മാങ്ങ ഉപ്പിട്ട് ഒണക്കീതല്ലേ
ആഹ്
പക്ഷെ ഒണക്ക മാങ്ങയൊണ്ടേ അങ്ങനെ നെത്തോലി ഒന്ന് വെച്ചോക്കണം നല്ല ടേസ്റ്റാണ് ഈ മഴ ആഹ് നമ്മള് അച്ചാറുവാക്കും നമുക്ക് എന്നാലും ഇഷ് ടം ഈ മഴ സമയത്തൊക്കെ നെത്തോലിയൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്ത എല്ലാർക്കും ഇഷ്ടാ മക്കകെക്കെ നത്തോ ത്തോലി പൊരിച്ചാലെ കഴിക്കു ഫ്രൈ ചെയ്താ ഇഷ്ട പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത അതും കഴിക്കും
ആഹ്
ഉം പിന്നെ
പിന്നെ ച ആഹ് എന്തൊക്കെ ഇണ്ടാക്കി ചായക്ക്
ഇന്ന് രാവിലെ സോയാബീനും
ഉം
ചപ്പാത്തിം ആഹ് നമ്മുക്കെന്നും രാവിലെ ചപ്പാത്തി ചപ്പാത്തിയാണ് നിങ്ങള് രാവിലെ എന്തുണ്ടാക്കി ഏഹ്
എന്നും ചപ്പാത്തിന്നെ കഴിക്കാറ്
ആഹ് ഇവിടെ എല്ലാർക്കും ചപ്പാത്തിയ രാവിലെ കഴിക്കുന്ന ഇഷ്ടം
ആഹ്
ഉം
ഞങ്ങക്ക് ഓട്ടട ഓട്ടട അറിയോ
ആഹ് അറിയ അറിയാ
കലത്ത് അതിന് അരച്ച് വെച്ചിട്ടൊള്ളൂ ഉണ്ടാക്കി തൊടങ്ങില്യ
ഏഹ്
ച്ച് വെച്ചിട്ടുള്ളു ഉണ്ടാക്കിട്ടില്യ പറയ കൊറച്ച് നേരംങ്ങനെ അരച്ച് വെച്ച് തീർക്കുമ്പോഴേ
ആഹ് അടച്ചു വെച്ച് ആഹ് കൊറച്ചിതായി വരണോല്ലേ ഉം നമ്മള് ഓട്ടഡ ഉണ്ടാക്കാന്ന്
ആഹ്
ഉം അന്നിട്ട് പിന്നെ എന്തുവാ അതിന്റ്കൂടെ കറി
കടലക്കറി
ആഹ് ആഹ് നമ്മളും അത് തന്നെ
കടലക്കറി അരച്ച് തേങ്ങ അരച്ചിട്ടുണ്ടാക്കും
ഉം തേങ്ങ അരച്ച് കടലക്കറിവെക്കുവല്ലേ നമ്മള് തേങ്ങ അരയ്ക്കാതെ ചിക്കൻ കറിവെക്കത്തില്ലേ അതേ കണക്കാ വെക്കുന്നെ
ആഹ് ദ് ചിക്കൻ കറി
ശരിയെടാ എന്നാ വെച്ചേക്കട്ടെ ശരി ഓക്കെ ശരി ഓക്കെ വെച്ചേരെ